മച്ചാ എന്താ പാടെ സുഖല്ലേ
പിന്നെന്താ പരമസുഖംഇങ്ങനെപോണ്. ഒഴിവ്സമയങ്ങളിൽ എങ്ങനെ തള്ളി നീക്കിപോകുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ല. ഇങ്ങനെങ്ങനെ
ഉം ഉം ഞാനിപ്പോഇന്നിപ്പോ സൺഡേ അല്ലേ അപ്പൊ ഞാനൊരു ഇപ്പൊ പടംകണ്ട് കെട്ക്കായിരുന്നു. ഒര്പടംകണ്ട് കഴിഞ്ഞു കറക്കംന്ന് പറഞ്ട്ടുള്ള. ശ്രീനാദ് വാസിയുടെ ഒര്പുതിയ പാടാണ് ഒരു ഹൊറർകോമഡി എന്നുള്ളതില പക്ഷെ പടംഎനിക്കത്രവർക്കായില്ല.
ഉം
ഇന്നാലും ഞാനങ്ങനെയല്ല നമ്മളീ ഒയ്വ് സമയംസിനിമ കാണാന്ന് പറഞ്ഞത് ഇൻക്കത്ഭയങ്കര ഒര്പാഷനാണ് ഒര് ഹാബിയാണ്. ഹോബിയാണ് ഇന്റെഏറ്റവും ഫേവറേറ്റ് ഹോബീന്ന് പറഞ്കയ്യ്ഞ്ഞാൽ സിനിമ കാണഎന്നുള്ളതാണ്.
കാര്യത്ത്പറയാണെങ്കിൽ ഒഴിഞ്ഞിരിക്കണ ഒറ്റക്ക് ഇരിക്കക്കോഓൽക്ക് ഏറ്റവുംവല്യാ സമാധാനംനൽകുന്നൊരു കാര്യാണ് സിനിമക്കാണാന്നുള്ളത്.
അതെഅപ്പെർത്ത് ഇന്റെ കേസ് അങ്ങനെണ് എന്താലും ഉം
അവടെ ഒറ്റക്കാണ് വേറെരുല്ല കൂടെആരൂല്ല. ഒരു ബംഗാളിയഇള്ളത് ഓന് എടക്കെടെക്ക് വീട്ട് പോകും വീട്ടന്ന് വെരും ഇവട്ന്നാണെ ആറ് മണിക്കൂറ ഓന്റെവീട്ട്ക്ക്. ന്ന്ട്ട് എന്തൊരുമാങേപച്ചക്കറിയൊക്കെ കൊണ്ട്വെരും.
ആഹ് ഞാൻഒറ്റക്കൊന്നല്ല പക്ഷെ എന്നിരുന്നാപോലും എനിക്ക്ഏറ്റവും ഇഷ്ട്ടംന്ന്പറഞ്ഞ സിനിമ ആണന്നുള്ളത. അവ്ടെകൊറേ ആൾക്കാരൊക്കെഇണ്ടാവും പക്ഷെ ഞാനെപ്പയും പ്രിഫർ ചെയ്യുന്നസിനിമ കാണഎന്നുള്ളതാണ് സിനിമനല്ലതോ മോഷാഎന്നുള്ളതല്ല. സിനിമകാണാന്നുള്ളതാണ് ഏ നമ്മൾ വിലയിരുത്തഎന്നുള്ള എന്റെരു മെയിൻ അഭിപ്രായം സിനിമന്നൊക്കെ പറയുന്നത്ഒര് സിനിമയും ആരും പ് പരാജയപ്പെടാൻവേണ്ടി എടുക്കുന്നഒന്നുല്ല എല്ലാരും അവരുടെ ഡയറ ട്ടർ ചെയ്യുന്നത്ഇത് വിജയിക്കുമെന്നുള്ള ചിന്തയിലാണ് അപ്പൊനമ്മൾ ബാക്കിയുള്ളവരുടെ
നല്ലെ അവര്ഹാർഡ്വർക്ക് ചെയ്യുന്നുണ്ട് അവരെസിനിമക്ക് വേണ്ടീട്ട്. അവര്എരക്കുന്ന സിനിമയിൽ അവർക്ക് കോൺഫിഡൻസ്ഇണ്ടാവും പിന്നെ ഇഷ്ടപ്പെടാന്നില്ലത് ആ
ആഹ് അതെ ഞാനത്മു മുഴുവനാക്കാട്ടെ മുഴുവനാക്കെട്ടെ മുഴുവനാക്കട്ടെ ഉം അപ്പൊ ഒരുപടം ഇണ്ടാക്കികഴിഞ്ഞിട്ട് ഒരുഡയറക്ടർക്ക് അതില്ഫുൾ കോൺഫിഡൻസ്ഇണ്ടാവും. പക്ഷെ അത് വേറൊരാൾ കാണുന്ന സമയത്ത് അത്അയാൾക്ക് അത്ര വർക്കായിളണന്നില്ല. പക്ഷെ വേറൊരാൾകാണുമ്പോ അത് അയാൾക്ക് വർക്കാവുകയും ചെയ്യാം അതുകൊണ്ട് എന്റെരുഅയ് പ്രായംന്ന്പർഞ്ണ്ടെ നമ്മൾഈ റിവ്യൂയൊന്നും നോക്കിയിട്ടൊരു പടം കാണാ കാണാതിരിക്ക അങ്ങനെ ചെയ്യരുത്. നമ്മക്ക് നമ്മടെരു കാഴ്ചപ്പാട് കിട്ടണംന്നുണ്ടെങ്കിൽ നമ്മളിപടം കാണണം കണ്ട്ട്ട് നമ്മുടെ അഭിപ്രായം പറയാം കാരണം നമ്മുടെ ടെസ്റ്റ് വേറെ ആയിരിക്കും അവരുടെ ടെസ്റ്റ് വേറെ ആയിരിക്കും ഇപ്പ ഡയറക്ടർ അതില് എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്ക് കൃ
ആ എല്ലാർക്കും എല്ലാർക്കും ഒരേ പോലെ കിട്ടിക്കൊള്ളണോന്നില്ല അതെ നമ്മള് കാണുന്ന സിനിമ വേറെ ആൾ കാണുമ്പോ മൂപ്പരിക്ക് ആ കാണുന്ന ആൾക്ക് വേറെ രീതിയിലായിരിക്കും മൂപ്പർക്ക് അതിനോട് റ്റിലേറ്റ് റിലേറ്റ് ചെയ്യാ സതിക നമ്മള് കാണുന്നതിന് നമ്മള് ഒരു നമ്മള് ഒരു ഭാ അ നമ്മ അതിനെ മനസ്സിലാക്കുക വേറൊരു ജീവീത സാഹചര്യത്തിൽ ജീവിച്ച ഒരാൾക്ക് ഈ സിനിമ കാണുമ്പോ അദ്ദേത്തിന്റെ ജീവിത സാഹചര്യങ്ങളമായി ബന്ധപ്പെടു ചെലപ്പോ പോസിറ്റീവ ആരിക്കും നമ്മക്ക് നെഗറ്റീവ് ആയ കര്യങ്ങങ്ങള് അവർക്ക് പോസിറ്റീവ് ആയും വായിക്കാം നേരെ തിരിച്ചും വായിക്കാം
ആ അപ്പോ ഏ ഞാൻ ഇപ്പി ഈ കാലത്ത് പ്രധാനമായി ഇത് വിഷയണെന്നൊരു ക്യരടി ഈ ഈ സിനിമയുടെ റിവ്യൂ എന്നുള്ളത് അതായത് കുറെ റിവ്യൂ വൈസ് ഉണ്ട് എ ഐ യൂ ക്ലബ്ബിലെ പ്രസിദ്ധമായിട്ടുള്ള പ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷേസാമ് അപോലെ അഷ്- ഒക്കെ ഉണ്ണി വ്ലോഗ്സ് റീലോഡ് മീഡിയ ഇങ്ങനെ കുറ ആൾക്കാരുണ്ട് അപ്പോ ഇവരെ കേമ്പകം എന്താകും ഒരു സിനിമ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഡേ പോയിട്ട് സിനിമ കണ്ടിട്ട് അവരുടെ റിവ്യൂ ഇടും അപ്പൊ ഈ റിവ്യൂ കണ്ടിട്ട് കൊറെേ ആൾക്കാര് പടം കാണൂല പക്ഷെ കൊറെ ആൾക്കാര് പോകും അതായത് ഇവര് എങ്ങനെ അഭിപ്രായം പറയുന്നു എന്ന് നോക്കിയിട്ട് സിനിമ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോ ഒരു ഡയറക്ടർ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച കഴിഞ്ഞാൽ ഒരു ഡയറക്ടറ് അയാൾ നല്ല കോൺഫിഡൻസില് ഒരു പടം എടുത്തു ഇവരിൽ ഒരാൾ പോയി ട്ട് നെഗറ്റീവ് പറഞ്ഞ് കഴിഞ്ഞാൽ കൊറേ ആൾക്കാര് ആ പടം കാണുല്ല അപ്പ സ്വാഭാവിക മായിട്ടും ഈ ഡയറക്ടർക്ക് എന്താകും ഒരു ദേഷ്യം ഇതൊക്കെ വരും അപ്പോ ഈ ആ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ റിവ്യൂസിന് എതിരെ ഇവര് ഇങ്ങനെ ശബ്ദിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഏ ഞാൻ പറയുന്നത് ഇവിടെ ശരിക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യവേഴ്സിന്റെ തല്ല പ്രശ്നം ഈസി ഈ ഡയറക്ടറിന്റെ അടുത്തല്ല പ്രശ്നം പ്രശ്ന ആര എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് പോവുകയും പോവാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ആയ എനിക്ക് പറയാനുള്ളത് കാരണം ഇവര് പറഞ്ഞത് ഇവരുടെ അഭിപ്രായണ് അല്ലല്ല ഞാൻ മുഴുവൻ ആകട്ടെ ഇവര് പറഞ്ഞത് ഇവരുടെ ആയി പറയണം പഷ്വന്ത കൊക്ക് ഒരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞല് അത് അശ്വന്ത് കൊക്കിന്റെ ആയിപ്രായാണ് അപ്പൊ ആദ്യം അത് മനസ്സിലാക്കണം ഇത് ഇയാളുടെ കാഴ്ചപ്പാടാണ് ആ ഞാനും പോയി കഴിഞ്ഞ് കണ്ട കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കാം ഏ എന്ന് ചിന്തിക്കണം കാരണം ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ചെല പടങ്ങള് പോസിറ്റീവ് നെഗറ്റീവ് അറിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്ക് എല്ലാവും ഇഷ്ടപ്പെട്ടിട്ട് ഒരു സിനമ ഒ കശ്വന്ത് കോക്കിന് മൊത്തം നെഗറ്റീവ് വന്നൊരു പടമൊക്കെ ഉണ്ട് അതായത് അയാൾക്ക് അത് ഇഷ്ട്ടപ്പെട്ടുണ്ടാവില്ല പക്ഷെ ബാക്കി ഉള്ളവർക്ക് അത് ഇഷ്ട്ടപെടും അങ്ങനെയൊക്കെ ഒണ്ടാവും അപ്പോ റിവ്യൂ പറയുന്നതിന് ഒരിക്കലും ഞാൻ തെറ്റ് പറയെല്ല കാരണം പൈസ കൊടുത്തിട്ടാണ് എല്ലാരും പടംകാണെണ്ടത് ആ അപ്പൊ ആ പൈസ കൊടുത്ത് ട്ട് അയാൾക്ക് കിട്ടിയ അനുഭവം അതാ പൈസക്കെ അയാൾക്ക് മൊ തലായോ ഇല്ലേ എന്നുള്ളത് പറയുന്നതിൽ യാതൊരു തെറ്റുല്ല കാരണം അത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അയാളുടെ പൈസയാണ് അപ്പൊ അതുകൊണ്ട് അത് അയാൾക്ക് പറയാം പക്ഷെ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ആ സിനിമയെ ബാധിക്കുന്ന എന്നുള്ളതാണ്
ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ ഈ റിവ്യൂസ് നല്ല സാധനം ഒണ്ടോ ചിത്ത സാധനം ഒണ്ടോ പറഞ്ഞല്ലോ ഇത് ഇവര് പൂർണ്ണമായും ചെന്നൈയിൽ ആണോന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല്ല കാരണം ഇപ്പ എന്താന്ന് വെച്ചാല് ഒരുപാട് റിവ്യൂസറ് റിവ്യൂ പറഞ്ഞ സാധനം നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട് ആ റിവ്യൂസിന് അതിന് എന്താണ് ഊൂക്ക് മേടിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവർക്ക് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഫോളേഴ്സില് അവരുടെ ഏ കരിയറില് അടി ഏൽക്കേണ്ട് തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വശം എന്ന് പറയുമ്പോള് ഇപ്പൊ ഒരു സിനിമാ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുന്ന സ സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് എന്നണ്ടെങ്കില് ഏകദേശം അത്യാവശ്യം പൈസ പണം മുടക്കിയിട്ടാണ് അദ്ദേഹം ആ പണം പിടിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ പണം ജയിക്കണം എന്നുള്ളരു ഉദ്ദേശ്യത്തോട് കൂടെ ഇത്തരത്തില് കാര്യപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ഒരു അഞ്ചാൾ റിവ്യൂസിന് നല്ല പണം കൊടുത്ത അവരെ കൊൊണ്ട് നല്ല റിവ്യൂ പകടിപ്പിക്കുക എന്നുള്ളതും ഒരു ചാൻസാണ് അങ്ങനെ ചെയ്യാനും ഒരു ചാൻസ് അവിടെ ഇരിക്കെ എല്ലാം നമ്മുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞമ്മളിപ്പോ ചെലപ്പം ഒരു അവരുടെ ടെ നല്ല റിവ്യൂ കണ്ട് അവര് റിവ്യൂ നല്ല പോസിറ്റീവായിട്ട് നൽകിയ ഒരു റിവ്യൂ അതെ ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ അവര് പോസിറ്റീവായി ചെയ്തൊരു റിവ്യു നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് നെഗറ്റീവായി അത് തോന്നിയിട്ടുണ്ടുണ്ടെങ്കില് ചെലപ്പോ അത് ഇങ്ങനെയും ആവാം എന്നുള്ളൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്
ആഹ് അതവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആഹ് ചർച്ച നമുക്ക് അവിടെ നിർത്താം കാരണം ഞാന് കൂടുതൽ ആഗ്രഹിക്കുന്ന സിനിമയെ കുറിച്ച് സംസ് സംസാരിക്കാറാണ് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് സിനിമ ഇത്ര ഇഷ്ടമാവുന്നത് സിനിമ എന്ത് സ്വാ സിനിമന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറ ഒരു ലോകമാണ് അതായത് ഒരു പ്രേക്ഷകൻ ഒരു സിനിമ കണ്ട് തുടങ്ങിയഴിഞ്ഞാൽ അവൻ ആ സിനിമയുടെ ലോകത്തേക്ക് പോവാണ് അവിടുത്തെ ക്യാരക്ടേഴ്സുമായിട്ടും ആ കഥയുമായിട്ടൊക്കെ ജീവിക്കണം അപ്പൊ പല സിനിമകൾ പല ജോണറിൽ വരുന്ന സിനിമകളാണ് പല രീതിയില് അപ്പൊ പല ഇവന് കാണാത്ത ഇവൻ അനുഭവിക്കാത്ത പല ജീവിതവും ഇവന് സിനിമയിലൂടെ കിട്ടും ഏഹ് ഇവന്റെ ഇമാജിനേഷനിൽ പോലും വരാ പല തോട്ടുകളും പല ഐഡിയകളും പല സിനിമകളിലും കാണും അപ്പം ഇത് ഒ ഒരാളെം പൂർണ്ണമായിട്ടും സ്വാധീനിച്ചിട്ട് അയാളുടെ ഹൃദയ ത്തിൽ കയറി കൂടുന്ന ഒരു അവസ്ഥയാണ് സിനിമക്കുള്ളത് അപ്പൊ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് ഒരു മാജിക് ആണ് ഏ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറ് ഏ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന അത് ഒരു പ്രേക്ഷകനെ തന്റെ റിയൽ ജീവിത ത്തിൽ നിന്നും പിടിച്ചിട്ട് മറ്റൊരു ലോ ആൾട്ടർനേറ്റീവ് വേൾഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കാണ് ഇത് സിനിമ ചെയ്യുന്നത് ആഹ് ഒരു അനു നുഭവം കൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ സിനിമ കാണുന്നതും ഈ തിയേറ്ററിൽ പൈസ കൊടുത്തിട്ടും പോവുന്നതും അതുകൊണ്ടാണീ നൂറ് കോടി ഏഹ് നൂറ്റിഇരുപത് കോടി നൂ ഇരുന്നൂറ് കോടി ഒക്കെ പല പടങ്ങളും അടിച്ചു കേറന്നുത് കാരണം മനുഷ്യന്റെ ഇമോഷൻ എന്ന് പറഞ്ഞൊരു സാധനൊണ്ട് എല്ലാ മനുഷ്യന്മാരും നമ്മള ഈ മനുഷ്യന്മാരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇമോഷൻ ആണ് ആ ഇമോഷന് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാലെ ഏത് പടവും ഇവിടെ സക്സസ് ആവുന്നുള്ളതാണ് ഉം ഇപ്പൊ റസന്റ്ലി ഇറങ്ങിയിട്ടുള്ള വാഴ ടൂ എന്ന് പറയുന്ന പടം ആഹ് പടം ഒരു നോർമൽ പടാണ് വലിയ ബഡ്ജറ്റ് പടംന്നല്ല പക്ഷെ അതില് ഇമോഷൻ കറക്റ്റ് വർക്ക് ആയി അതീ കാണുന്ന ആളുകളോടെ ആഹ് റിലേറ്റ് ചെയ്യാൻ പറ്റും അതെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റ് പറ്റുന്ന രീതിയിൽ പടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് ജോണറാണെന്നുണ്ടെലും വർക്ക് ആകുന്നുള്ളത് ഇവിടുത്തെ മലയാള സിനിമയുടെ വിജയം തെളിയിച്ചു തരുന്നുണ്ട് അപ്പോ ഒരു ഡയറക്ട ടർ ചെയ്യേണ്ടത് ഈ പ്രേക്ഷകന്റെ ഇമോഷൻ മനസ്സിലാക്കിയിട്ട് അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തില് സിനികള് എടുക്കാന്നുള്ളാണ് അങ്ങനെ എട്
പിന്നെ താങ്കള് ചോദിച്ച പോലെ ഈ സിനിമ എന്തുകൊണ്ട് ഇത്ര സ്വാധീനം ചെലുത്തുന്നോന്ന് ന്നോട് ചോദിക്കുമ്പൊളേ ഒരു മനുഷ്യന് മനുഷ്യന്റെ കാര്യങ്ങൾ ഓരോന്നിനോട് ഒന്നെങ്കില് കാഴ്ച കൊണ്ട് അല്ലെങ്കിൽ കേൾവി കൊണ്ട് അല്ലെങ്കിൽ ഒരു കിനസ്തെറ്റിക് മെന്താ മെന്റാലിറ്റി കൊണ്ട്ന്ന് പറയും കിനസ്തെറ്റിക് മെന്റാലി നമ്മള് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ട്ത് പറയും അത് ഓരോ മനുഷ്യരും ഒരു ഏ സാധനത്തെ ക്യാച്ച് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിലിപ്പോ എമ്പത് ശതമാനം ആളുകളും വരുന്നത് ഈ കാഴ്ചകൊണ്ടും കേൾവികൊണ്ടും ഉള്ളതിലാണ് സെറ്റി മെന്റാലിറ്റി വളരെ കുറവാണ് ഇപ്പൊ ഞാന് പുസ്തകം വായിക്ക എന്നുള്ളതില് മുഴുകിയിരുന്നാളായിരുന്നു എനിക്ക് സിനിമ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് യോജിക്കൂല വായനണ്ന്റെ മെയിൻ അതായത്പ്പോ വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എറങ്ങിച്ചെന്ന് ഏ ഓരോ കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യുന്നൊരു ഫീലിങ്ങ് കിട്ടും ഇങ്ങള് പറഞ്ഞ പോലെ വാഴ റ്റു പോലെ ഇ മോശം പൊക്ക വറക്കാവുന്ന പടങ്ങളില് ഈ ഗെനസെറ്റിക് മെന്റാലിറ്റി അടിപൊളിയായി വർക്കെയ്യും അത് നമ്മോട് എന്താണ് ഹൺഡ്ര പേർസെന്റേജ് യോജിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ കൊറച്ച് പടങ്ങള് എനിക്ക് നല്ല റിലേറ്റെയ്യപ്പെെടാറ്ണ്ട്. അപ്പൊ ഈ കാഴ്ച കൊണ്ട് അല്ലെങ്കി ഈ ഹ് ആഹ് കാഴ്ചയിലൂടെ കണക്ട് ചെയ്യപ്പെടുന്നത് ആളുകളാണ് എൺപത് ശതമാനം എന്നുള്ളത് കൊണ്ടാണ് ഈ കാത്സ്യകള്ല് ബന്ധപ്പെത്തുന്നത് ഈ സിനിമ എന്നുള്ള ഒരുരി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ബന്ധപ്പെടുത്തു സാധിക്കുന്നതും അയ് ആള്
അത് വളരെ ശെരിയാണ്. കാര്ണം സിനിമ എന്ന് പറഞ്ഞ കഴിഞ്ഞാല് എന്താണ് ദൃശ്യ മികവാണ്. അതായത് കാണിക്കാ ഇന്ന്ള്ളതാണ്. അപ്പോ ഏതൊരു മനുഷ്യനും അപ്പൊ നിങ്ങീളി ഈ പറഞ്ഞ കിനത്തെറ്റിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷെ ഏതൊരു മനുഷ്യന്റെ ബേയ്സിക് സാധനാണ് കാഴ്ച ഇന്ന്ള്ളത്. കാഴ്ച, കേൾവി, മനസ്സിന്നൊക്കള്ളത്, ഒരു സിനിമ മേ പ്രധാനമായിട്ടും ചെയ്യുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ദൃശ്യാണ്. അതായത് ഫ്രെയിംസുകൾ കൃത്യമായിട്ട് കണ്ണിന് ഇ പറ്ന്ന രീതിയില് ഉണ്ടാക്ക. ഇപ്പ രാണ്ടമത്തെ കാര്യം ബി ജെ എം മ്യൂസിക് ബാഗ്രൗണ്ട് മ്യൂസിക് ഇന്ന് ള്ളാണ്. അപ്പോ ഈ മ്യൂസിക്കും ഈ സീനും പെർഫെക്റ്റ് ആയിട്ട് ബ്ലൻഡ് ആവുന്ന സമയത്ത് അത് കാണുന്ന ആള്ടെ മനസ്സില് ആ സീന് പതിയും. എ അയാള് അതിലേക്ക് കൂടുതൽ ആകർഷ്ടമാവും. അയാള് ആ സീനിലേക്ക് കൂടുതല് എറങ്ങിച്ചെല്ലും അപ്പൊ ഇതൊക്കെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാജിക്ക് ഉണ്ട്. ഇപ്പ ചെല മ്യൂസിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോ അവര് ഒറ്റക്ക് പടത്തെ എടുത്ത് ഉയർത് ഇപ്പോ അനിരുദ്ധ് തമിഴില് അനിരുദ്ധ് മലയാളത്തില് സുഷിൻ ശ്യാം ഇപ്പോ സായി അഭ്യങ്കർ ഇങ്ങനെയുള്ള ആൾ ക്കെ കുറിച്ചൊക്ക പറയുന്നത് എന്തെവെച്ച് കഴിഞ്ഞാല്. സിനിമ ചെലപ്പോം അത്ര പെർഫെക് ആയിക്കൊള്ളന്ന്ല്ല. പക്ഷേ ബാഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് അവരെ എന്താവും സിനിമയെ എലവേറ്റ് ചെയ്യുന്നുള്ളതാണ്. ആ അപ്പൊ സിന് മ ക്ക് എന്ന് പറഞ്ഞ കൊറേ വൈഡ് ആയിട്ട്ള്ള സാധ്യതയാണ്ള്ളത്. കാര്ണം എല്ലാ മനുഷ്യ ന്മാരെയും സ്വാധീനിക്കാൻ പറ്റുന്ന സാധനാണ് ഇപ്പ വായന എന്ന് പറഞ്ഞ് കഴിഞ്ഞ എല്ലാർക്കും ഒരുപലെ വയിച്ചിരിക്കാനോ നിങ്ങളെ പോലെ കഴിവ് കിനസെറ്റിക് ആയ ആൾ ഒന്നും ആയിരിക്കില്ല. പക്ഷെ സിനിമ എന്ന് പറഞ്ഞ് കഴിഞ്ഞാലൊക്കെ അവരെ മുമ്പില് ഇങ്ങനെ കാണുകയാണ്. ഒരു ദൃശ്യ മികവോടുകൂടി ഉം
ഇല്ല ഇതിപ്പോ ഒരു കാര്യം മനുഷ്യനെ റിലേറ്റെയ്യാൻ സാധിക്കുന്ന രീതിയില് തലയുംവാല് കാണിച്ചു പട ഒറ്റാക്കുന്ന സംവിധായകരു ഉണ്ട് ഇവടെ അത്പ്പോ ഇവടെ ഇപ്പ നടന്നത് എന്താണ് ഫുള്ള് കാണിക്കണം എന്ന് നിർബന്ധ ഇല്ല.
മൊത്തം പൊടിക്കൈകളാണ്. ആ പൊടിക്കൈകള് കൃത്യമായിട്ട് ഇട്ട് പ്രയോയിച്ച് കഴിഞ്ഞാൽ പടം വിജയിക്കുന്ന്ള്ളതാണ്. ഏതാലും സിനിമയെ കുറിച്ചൊക്കെ അറ്ന്നാ വളരെ വിശാലമായി ചർച്ച ഒക്കെ. നമക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം
ഉം ശെരി ശെരി
ഓക്കെ